ഹലോ കേക്കാവോ ഹലോ കേക്കാവോ കേക്കാവോ
ന്നുണ്ട്
ആഹ ഓക്കെ ഓ
ഹലോ
ഹലോ ആ
കേക്കാമോ നല്ലപോലെ കേക്കാമോ ആ ഒ ഓക്കെ ഓക്കെ സുഖമാണോ
ഓ സുഖാണ്
എന്തതുണ്ട വിശേഷങ്ങളൊ
നല്ല വിശേഷങ്ങള് വൈകുന്നേരത്തെ ചായ ഇതു ഉണ്ടാക്കണ തിരക്കില്ല
ചായ ഉണ്ടാക്കിയില്ലേ
ഉം ചായപ്പപ്പോ ആകാംപോലെ പോല ഉണ്ടാക്കാചാരിച്ച ഏതായും വേണം ചോറുംതൊക്കെക്ക പിന്നെ ഒന്നായിട്ട ആക്കപോലെ മതി വിചരി ച്ചികാണ്ടേ
ആഹ
കടിക്കെന്താ ചായയുടെ കുടെ
ആ സ്പ ഇപ്പ കുട്ടിക്ക് പനിയാണ് അപ്പൊ പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യല ഒന്നും ഉണ്ടാകലില്ലേ മറ്റേ സ്കൂൾ ഓള് വിട്ട് വരുമ്പോതിന് ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാക്കും
പനിയാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ
ഹ കൊണ്ട്പോയി കുട്ടിക്ക് രണ്ടാഴ്ചയായി തുടങ്ങിയിട്ട് പനിച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ ന്യമോണിയ ആയായിർന്നു ന്ന്
അയ്യോ ഓക്കെ ആണോ ഇപ്പൊ
ഇപ്പൊ കൊറച്ച ഓകെയാണ്
ആഹ് മുമ്പേ ഉണ്ട് നിമോണിയ അദോ
ഇല്ല ഇല്ലേ പസ്റ്റായി തുടങ്ങാണേ അപ്പൊ പിന്നെ ഓല് മരുന്ന് തന്ന് വിട്ടൊക്കാണ് ഞങ്ങലെ കഴിഞ്ഞ തിങ്കളാചെയ്
എത്ര വയസ്സുള്ള കുട്ടി
രണ്ടര മൂയ് ആഗസ്റ്റിക്കും മൂന്നാണ്
അയ്യോ നല്ല ഫീവർുണ്ടോ
ഫില്ലേ എന്നാ ഇല്ല ഇല്ല
ഉ ഓക്കെ ഓക്കെ മെഡിസിൻ ഒക്കെ കൊടുത്തുഅല്ലേ
ആഹ് അവ കൊടുക്കുന്നുണ്ട് എല്ലാരും പറ അഡ്മിറ്റ ആയിക്കൂടന്ന് സൂചിമ്മ നിർത്തണതാണല്ലേ
ആ അതെ അതെ അഡ്മിറ്റ് ആവുന്നായിരുന്നു നല്ലത് മെഡിസിൻ തന്നിങ് വിട്ടല്ലേ
ആ തന്നന്ന് വിട്ട ങ്ങൾ സൂചി കുളിക്ക തന്നതേ
ആ ഓക്കെ ഓക്കെ
ഇപ്പേതുണ്ട് മറ്റതുവരെ പനിയേന് ഇപ്പൊ ഈ മെഡിസിന് കൊടുത്താല കുഴപ്പൊന്നുമില്ല
ആ ശ എല്ലാർക്കും ഇപ്പൊ പനിയാണ് കണ്ടില്ലേ ഇന്ന് പതിമൂവായിരത്തി എത്രയോ പേർക്ക് പനി ഉണ്ടായിരുന്നു
ആ മഴ അങ്ങോട്ട് ഒന്നി പാറ്റി പോയില്ലേ
അതായിരിക്കും
ഉം അപ്പൊ പിന്നെ മഴ ഓരോന്നുണ്ടാവും ഇപ്പൊ ഇനിക്കനെ തലവേദന ഇലങ്ങനെ തുടങ്ങിയപ്പോ ഇന്നലെ ഉച്ചയ ആകുമ്പോ തുടങ്ങിയിണം നല്ല വേദനയും പഞ്ചാനൊക്കെ വര അപ്പൊ നനെ പോയി കാട്ടി ന ങ്ങാട്ട് കെട്ടിയക്കാണ്ങ്ങട്ടെ തലമല് മാപ്പ ഏതണ്ട്
ആ ഓക്കെ ഓക്കെ നല്ല പനിയും അതെതെ ഇപ്പ ഇന്ന് തന്നെ എന്താ പതിമൂവായിരത്തി എത്ര പേർക്ക് പനിയും പിന്നെ എത്രയോ പേര് മരണമൊക്കെ പെട്ടില്ലേ അങ്ങനത്തെ ഇത് ന്യുമോണിയോ വന്നിട്ടല്ല ഡെങ്കിപ്പനി അങ്ങനെ ഇതൊക്കെ വന്നിട്ട് ഉം അതൊക്കെ ഇപ്പൊ പ്രശ്ന
പ്രശ്നമാണ് നമ്മളെ ഭാഗ്യം പോലെ വരും പടച്ചോൻ നമ്മക്ക ഒന്ന കണക്കാക്കിയിട്ടുണ്ടാവലേ
അതെ അതെ
അതിനനുസരിച്ച് വരും അതനെ ഒന്ന ഇണ്ടാവാ അതങ്ങ് നിക്കട്ടെ കുട്ട മയാള കത്തെ ആയി പോയി നമുക്ക് ഭയങ്കര പുറത്തിയടാ
ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് എവിട ഉമ്മി ബാപ്പി അസ് എനിക്ക് നാല് കുട്ടികളാണ് പിന്നെ ഹസ്ബൻഡും ഞാനും
ആ ഓക്കെ ഓക്കെ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സ
ഒമ്പതാം ക്ലാസ്സില് മറ്റേല് അഞ്ചാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സില് ഇപ്പ മൂന്ന വയസ ആയ കുട്ടി
ആ ആ ഇപ്പ ഉള്ളതല്ല അയിന വയ്യാത്തല്ലേ അപ്പൊ ബാക്കിയുള്ളവർക്ക് കൊഴപ്പൊന്നുമല്ലല്ലോ അല്ലേ പനിയൊന്നും
എന്റെ മേലല്ലോൻ ഒന്നാംക്ലാസ് ഇ പിന്നെ തുടങ്ങി പനി ഓ പനരും പെട്ട് രണ്ട രണ്ടാണ് കൊണ്ടോടി കുടുങ്ങീ
ക്ഷോ ഇപ്പോഴത്തെ പനി നല്ലോണം സൂക്ഷിക്കണം ഉം
ഓന മറ്റോന് പിന്നെ പേതണ്ട് ഏ മറ്റന്ന് പിന്നെ ഭേദമണ്ട് അപ്പ പിന്നെ ഒരാഴ്ചയായി ഓന സ്കൂൾക്കെ പോയിട്ട് തിങ്കളാഴ്ച മുതൽ ഓന സ്കൂൾ പറഞ്ഞേക്കണം
ഒ ഒ ഒ
എന്താ പഠിക്ക അതാ എന്തിന്
ആ നഴ്സ് ആ
ഏ എവിടെ
ഞാനിവിടെ കണ്ണൂര്
ഏ പിന്നെ എന്ത് കഴിഞ്ഞാണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ലേ
ഇല്ല ഇല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല വർക്ക് ചെയ്തൊണ്ടിരിക്കുന്ന ആ ഞാൻ നൈ്സിംങ്ങ് പടി
ഏ ഏ വർ ഏ മനസിലായി ഏ പിന്നെ പ്പ എടെ ഏത് ഏത് എല്ലാ സൂചക്ക് വെക്കണേ
അതന്നെ
ഉം
അല്ലാ ഓരോതിനും ഓരോ ഓരോ സ്ഥലത്തക്കും ഓരോ വിഭാഗം നഴ്സിങ് ഉണ്ടാവൊല്ലോ
ആഹ് ഞാന് കറക്റ്റ് ബി എസ് സി നഴ്സിങ് കഴിഞ്ഞി
ഉം പിന്നെ ഇന്റെ ഇന്റെ ഉം ഏട്ടത്തിന്റെ മോളിപ്പ പ്ലസ് ടു കഴിഞ്ഞേ ഓളിപ്പ കൊടു ത്ത് ഇട്ടിട്ടുണ്ട്
ബി എസ് സി നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ
അല്ല ഓള് സാധാ നഴ്സിങിന് ബി എസ് സി നഴ്സിങ്ങിനുള്ള അത്ര മാർക്കൊന്നും ല്ലേയ്
അതൊന്നും കൊഴപ്പവില്ല നമുക്ക് ഇപ്പൊ എത്ര പെർസെന്റേജ് ഉണ്ട് മാർക്ക്
ഓക്ക് പെർസെന്റേജ് ഇപ്പ എത്രേ എമ്പതുണ്ടോ
അമ്പതി കൂടുതലുണ്ടോ എന്നാ എവിടെ വേണേലും സീറ്റ് കി ട്ടോ അതൊന്നും ഒരു പ്രശ്ന ഇല്ല ആ അതെ
ഓള് എത്തപ്പോ ഉം എവിടെ കൊടുത്തുന്നാവൊ ഇപ്പം ഇവിടെ ഇവിടെ എടുത്ത് കൊറച്ച് ദൂരത്ത് കൊടുത്തക്ക്ണ് കോയിക്കോട്ട്ക്ക് എത്തും മാണ്ടാ അവിടൊന്ന് കൊടുത്തിട്ടെക്ക് നെയ്സിംങ്ങിന് ഓക്ക് നെയ്സിങ്ങോട് ഭയങ്കര ഇഷ്ടാണ്
ആണോ ആ ഇത് നമുക്കിപ്പം ആ മാംഗ്ലൂര് കേരളത്തിൽ അത്ര മാർക്ക് വെച്ചിട്ട് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ മാംഗ്ലൂരൊ ക്കെ ബാംഗ്ലൂര് മാംഗ്ലൂരൊക്കെ നല്ലോണം കിട്ടും ആ മാർക്ക് വെച്ചിട്ട് അതൊന്നും പ്രശ്ന ഇല്ല
തന്നെ ഇയ്യ് പഠിച്ചിണോ ട്ത്ത് പഠിച്ച്ണ് ണ്ടോ
ആ ഞാൻ പഠിച്ചത് ഇവിടെ കാസർഗോഡാ എനിക്ക് എമ്പത്തിരണ്ട് ഉണ്ടായിരുന്നു
ആ ആ പിന്നെ അങ്ങട്ട് ക്കേ കിട്ടേതയ്ക്കാരല്ലേ
ആ പി എനിക്ക് അങ്ങനെ കിട്ടിയത പക്ഷെ എന്റെ കൂടെ പഠിച്ചവർക്കും ഉണ്ടായിരുന്നു അമ്പത് പെർസെന്റേജ് ഉള്ള ആൾക്കാരൊക്കെണ്ടായിരുന്നു അവർക്കും കിട്ടിയിട്ടു ണ്ടല്ലോ അത് പക്ഷെ എനിക്കൊന്നു ഡൊണേഷൻ ഒക്കെ കൊടുക്കണോന്ന് ഓ അങ്ങനൊയു അതല്ലാണ്ടാണെങ്കിലും നമുക്ക് ഈ പുറത്തോട്ടൊക്കെ നോക്കുന്നത് നല്ലേയിരിക്കും അതാകുമ്പോ പാസിങ് മാർക്ക് ഒക്കെ ഉണ്ട് പാസ് ആവേം ചെയ്യും
ആ ഓ ഏ ഓ ഓക്ക് ഒരു മോളുള്ളേ അപ്പൊ ഓക്ക് ദൂര ത്തൊക്ക് വിടാൻ പ്രശ്നാണ് അപ്പൊ എടുത്ത് കുറച്ചൊക്കെഎടുത്തേ എടുത്ത് ക്കാവുമ്പൊ ആകെ ഒരു കുട്ട്യന്നെ ഉള്ളൂ അപ്പൊ ഓൾ അയിനെ ഇഞ്ഞി ഒ ഒരോ ആഴ്ച ഒരാഴ്ച്ചക്കൊക്കെങ്ങനെ വരാൻ പറ്റി ഒന്ന് വന്നും കണ്ടും പോയി നിക്കാൻ പറ്റിയ ദൂരത്തയിക്കോട്ടെ ന്ന് പറഞ്ഞ്കാണ്ടെയ് അവള് കൊടുത്തിട്ടിക്ക്ണ് അല്ലെങ്കിൽ കോളേജ് ആണെങ്കി ഡിഗ്രി കിട്ടിക്കോട്ടെ അല്ലെങ്കിൽ നഴ്സിങ്ങിന് കിട്ടിക്കോട്ടെ പറഞ്ഞ്കാണ്ട് ഇങ്ങനെ കൊട്ത്തു വിട്ടക്കാണ്
ഓ എന്നാ ജനറൽ നേഴ്സിങ് വല്ലോം നോക്കിക്കോട്ടെ നല്ലയായിരിക്കുവല്ലോ മൂന്ന് വർഷത്തെ
ജനറലോ
ആ അതെ
ഏ പിന്നെ ഈ പഠിച്ചിണ്ടോടുത്ത് അന്റെ ഈ കണ്ണൂര് പഠിച്ചണ സ്ഥലോണ്ടോ
ആ ഞാൻ കണ്ണൂര് ജോലി ചെയ്യാ ഞാനിപ്പോ വർ ആ പഠിച്ചത് കാസർഗോഡാ
ത് കാസർഗോഡിലേ ആ അവിടെ എങ്ങനെ സീ അന്റെ കെയർ ഓഫില് സീറ്റ് എന്തെ കിട്ടാണ്ടെടി
അതൊക്കെ കിട്ടുകൊക്കെ ചെയ്യും പക്ഷെ ആ അവിടെ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും മാർ ക്ക് കുറവായോണ്ട്
ആ ഒരു എ പ്ലസ് ഉള്ളൂ ബാക്കിയൊല്ലൊക്കെ ബിയും ബിപ്ലസ് ഒക്കെയാ
ആ അത് എ പ്ലസ് ഒന്നും നോക്കൂല്ല ഇപ്പൊ പെർസെന്റേജ് ആണ് നോക്കുന്നെ
അങ്ങനെങ്കിലാ അന്റെ ഒരു കേയറോഫിൽ അങ്ങനെ പറഞ്ഞക്കാണ്ട് എന്റെ അനിയത്തിയാന്നൊക്കെ പറഞ്ഞക്കാണ്ട് എങ്ങനെ
ആ അതൊന്നും പ്രശ്നവില്ല പക്ഷെ ഉം ഇങ്ങനെ കൊടുക്കണെങ്കില് മാർക്ക് വേണ്ടെ നമുക്കിപ്പം എന്റെ കോളേജില് കേറണത് തന്നെ ഇത്തിരി ആ മാർക്ക് ഒള്ളെ ആൾക്കാരായിരിക്കും പക്ഷെ ഇങ്ങനെ കേറുന്നൊണ്ടെങ്കില് ഡൊണേഷൻ കൊടുക്കണം നമ്മള് ഒന്നോ രണ്ട്ക്കെ കൊടുക്കണം അങ്ങനെ കൊടുക്കാണ്ട് ആരേം കേറ്റൂല്ലാ ചെലപ്പോ അവിടത്തെ പ്രിൻസിപ്പാളിന്റെ വല്ല ഇതുണ്ടെങ്കി അങ്ങനെ കേറ്റുവന്നെ ഒള്ളൂ ഓ അതക്ക പക്ഷെ പൊറത്തേക്കൊക്കെ നല്ലേരിക്കും പിന്നെ അതുപോലെ നേഴ്സിങ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വൺ വീ ക്കെൻറ്റ് തന്നെ തന്നെ വീട്ടി വന്ന് പോണം ന്നോള്ളത് ബുദ്ധിമുട്ടാരിക്കും കാരണം അവർക്ക് പഠിക്കാൻ ഒരുപാട് ഒണ്ടേ
ഉം അതൊക്കെ ഇണ്ടാ ഉം അല്ല ഇനിപ്പ ഓള് പറയണ്ട് ഇവിടെവിടും കിട്ടില്ലേങ്കി ഇനി ഒടുക്കോ പറയണ്ട് അവിടെ ഒക്കെ മൈസൂർ വച്ചാ പറയ്ന്ന്ണ്ട് അങ്ങോട്ട് പോണം എന്നൊക്കെ പറയുന്നുണ്ടേ എല്ലാ വേറൊക്കെ പോർതിയേഡ്ണ്ട് ആഹ് ആ ഷിജി പറഞ്ഞ കാസർകോഡൊക്കെ കൊറവുണ്ടാവലേ
ആഹ് കാസർ ഇപ്പം എല്ലാടത്തും ഇപ്പ നഴ്സിങ്ങിന് പൈ സാ കൂടി പക്ഷെ മൈസൂര് അവിടൊക്കെ കൊഴപ്പവില്ല നല്ല ഇതൊക്കെ കി കോളേജൊക്കെ കിട്ടും അത് നോക്കി കേറണെന്നേ ഒള്ളൂ
ആഹ് ഞനന്റെ നമ്പർ സേവേതെക്കോട്ടോ എനക്ക് എന്തേ ഷംശെ കൊണ്ടേ വിളി ച്ചാണ് പിന്നെ എന്തൊക്കെയാണ് വീട്ടിലാരൊക്കെയൊണ്ടടി അനക്ക്
എന്റെ വീട്ടില് ഞാന്, ഉപ്പ, ഉമ്മ എനിക്കൊരു സിസ് മൂത്താളും പിന്നെ എളയാൾ
ഏഹ് മൂത്തത് എന്താ പെണ്ണാണോ
മൂന്നും പെണ്ണാ ആഹ് ഇല്ല ഇല്ല മൂത്ത ആള് കല്യാണം കഴി ഞ്ഞു ഒരു കുഞ്ഞോണ്ട് അവള് വർക്ക് ചെയ്യാ പിന്നെ എളേയാള് എളേയാള് നേഴ്സാ
ഏഹ് നഴ്സോ ഏഹ് ഓള് എവിടെ ഓള് എവിടെയാണ്
ഓള് നമ്മടെ വീട്ടിന്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യന്ന്
എൻ അപ്പ അനക്കോന്ന് ഒരു ഇത് ഇതില് കേറി കൂടെ ഇവിടെ നാട്ടില് എവിടെങ്കിലും
ഓ അത് അങ്ങനൊന്നും ഇല്ല എനിക്ക് ഇവിടെ കിട്ടിയപ്പോ ഞാ ഇവിടെ കേറി ഇവിടെ ഗവൺമെന്റിനാണ് കിട്ടിയേക്കുന്നെ അപ്പ അങ്ങനെ കേറിതാ ആ കൊഴപ്പില്ല അ
എന്ന് ഇന്ന് ജോലി ഇന്ന് ജോലി ഒന്നുവില്ലേ?
ഇല്ല ഇല്ല ഇന്ന് ഓഫ് ആരുന്നു
തന്നെ ഏഹ്
ഉം പിന്നെ ഇത്ത എന്തെങ്കിലും ജോലിക്ക് പോകുന്നോ
ഇല്ലടി ഒന്നുവില്ല വീട്ടിലെ ഹൗസ് വൈ ഫാ ഇങ്ങനെ നമുക്ക് നേരം വെളുത്താ ഇങ്ങളെ കാട്ടിലും വല്യ ജോലി ഞങ്ങക്കാ രാവിലെ അഞ്ചരക്കങ്ങട്ട് ഏണിറ്റ് രാവിലെ ചോറ് കൂട്ടാനായി മക്കളെ നാലെണ്ണത്തിന് പറഞ്ഞേക്ക മുന്നെണ്ണനെ പറഞ്ഞേക്കെ പിന്നെ ഒരു ചെറിയ കുട്ടി അത് കഴിഞ്ഞ് വീട്ട് ത്തപ്പണി അതൊക്കെ കഴിഞ്ഞ് തിരുമ്പി കുളിച്ച് രണ്ടര രണ്ട് രണ്ടരയാകും ഫ്രീ ആവുമ്പോ പിന്നെ അടുത്തത് നാല് മണിയമ്പോ പിന്നേം സ്കൂൾ ഇട്ട് മൂന്നര ആവുമ്പോ വരും അടുത്ത ചായയും പാത്രം മോറലും പിന്നെ ചോ ത്തെ വെള്ളം പിടിച്ചെക്ക്യ ഗ്യാസും മേലൊന്നും പറ്റൂല ഞങ്ങക്ക് അടുപ്പത്ത് ഇങ്ങനെ ചോറ് അതാ ചോറും കൂട്ടാനും
ഉം
അങ്ങനെയാണ് അപ്പ ഇങ്ങളെക്കാട്ടു ഉം പറയാണ്ടോ ഇതൊക്കെ വന്ത് ഊറ്റി രാവിലേം അട്പത്ത് വൈകുന്നേരേം അട്പത്ത് ഒരൊഴിവൊന്നുംല്യ ശമ്പളല്ലാത്ത ജോലി.
ആഹ് ഹ് ഹ് ഹ് ഉം ഇന്ന് പിള്ളേർക്കാർക്ക് അല്ലല്ല ഇവിടെ ഒഴിവുണ്ട് പക്ഷെ ഇന്ന് ഓഫ് തന്നതല്ലാണ്ട് നാളെ ഡ്യൂട്ടി ഉണ്ട്.
നാളെ ഡൂട്ടിണ്ടാവല്ലേ കല്യാണം ക്കണില്ലേ
ഇല്ല ഇപ്പോഴൊന്നും ഇല്ല.
ഒന്നണ്ടഴച്ചളാ
ആ ഹ ഹ ഹ ഹ് സമയാവട്ടെ.
ഏ സമയാവുമ്പോ പറയേണ്ടിട്ടോ? കണ്ട് കണ്ടെച്ചിട്ടുണ്ടാവല്ലോ അവിടെക്കെ ണ്ടാവല്ലോ? പിന്നെ വേറൊരുഫുഡ് എന്താ വൈ വൈകുന്നേരത്തിന്ക്കെന്താ?
വൈകുന്നേരത്തേക്ക്നും ചായയും പിന്നെന്തെങ്കിലും ഇവിടന്ന്ണ്ടാക്കി തരുന്നകഴിക്യും. പലഹാരം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണോ ആ പി ജി ആയിട്ടാ നിക്കുന്നേ?
ഏ നീ നാ നാട്ട്ക്കെങ്ങനെ പോര്ല്?
നാട്ട്ക്ക് ഞാൻ രണ്ടു മാസം കൂടുന്തോറും അല്ലെങ്കി ഒരു മാസം കൂടുന്തോറും പോവും.
തന്നേ ഉം ഉം ഉം
ഉം
ശരി ന്നാ വെക്കട്ടെത്താ ആഹ ഓക്കെ ഓക്കെ ശരി ഓ